എന്തണ്ട് കേക്കുന്നുണ്ടാ?
ആഹ് കേക്കുന്നുണ്ട്. കേ
ഉം എന്തായിന്ന്?
ഇന്നിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന് എന്തോ ചെ യ്യാനാ വേറെ ജോലി ജോലിയൊന്നും ജോലിക്കൊന്നും പോവാനില്ലാലോ.
ഇട്ട് വാ. ഞാൻ തരാം ജോലി.
ആഹ് വീട്ടിലെ ജോലി ചെയ്യാം. മേ ച് തരണ്ട. അല്ലാത്ത ജോലി വല്ലോം ഉണ്ടെങ്കി പറ. വരാം.
വീ വീട്ടിലേക്കുള്ള ജോലിക്ക് എല്ലാരുക്കും ബുദ്ധിമുട്ട് ഇല്ലേ.
അതെ അതെ. നമ്മള് വേറെ വല്ല ജോലിയണെ അത് ഇപ്പം പത്ത് തൊട്ട് അഞ്ചു വരെയാണ് ഏഹ്
മെനക്കെട്ടങ്ങെറങ്ങും.
അല്ല വേറെ വെല്ല ജോലിയാണെങ്കിൽ അതിന് സാലറി ഉണ്ട്. ലീവ് എടുക്കാം. പത്ത് തൊട്ട് അഞ്ചു വരെ പണിയെടു ത്താ മതി ഇതങ്ങനെയാണോ. ഇത് ഇത് നമ്മള്
നോൺ സ്റ്റോപ്പ് അല്ലേ. എപ്പഴാ പണി വരുന്നേന്ന് അറിയാനൊക്കത്തില്ല.
ആഹ് സത്യത്തി അങ്ങനെയും കൂടെത്തെ അങ്ങനെ വീട്ട് അമ്മമാർ ക്ക് വേണ്ടീട്ട് പൈസ വല്ലതും തരണം. മാസം ഇത്ര ശമ്പളംന്ന് പറഞ്ഞേ.
കൊടു ചിലര് കൊടുക്കും കേട്ടാ. ചില ഹസ്ബൻഡ് ഒക്കെ കൊടുക്കും. ഇന്നാ ഇത് നീ വെച്ചോന്ന് പറഞ്ഞ്. എന്തായാലും ഹസ്ബൻ്റിൻ്റേലും വേണ്ടേ.
അതെ.
ഏഹ് മക്കളൊക്കെ.
ഏഹ് സ്കൂളിൽ പോയി.
ആഹ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് കേറി ല്ലേ.
മടിയാ മടിയാ പോകാനേ മടിയാ. രാവിലെ ഒരു ആഹ് മഴയാ. ഇന്ന് പോണോ? അത് സ്കൂൾ ബസ്സ് വരുന്നടംവരെ ഉറങ്ങും. ഏഹ് അന്നട്ട് നമ്മള് വിളി ന്നും എഴുന്നേക്കത്തില്ല എന്നിട്ട് ഇങ്ങനെ കിടക്കും പിന്നെ കറക്റ്റ് സമയം നോക് ഈ സമയമൊക്കെ അറിയാം നമ്മുടെ ഈ ഫോണിലെ അവിടുത്തെ അമ്മയുടെ ഫോണില് സമയം പറയും അവർക്ക് എയ്റ്റോ എയ് അങ്ങനത്തെ ഫോണാ അങ്ങനെ പറയും ആഹ ഫോണിനകത്ത് അപ്പൊ ഇത്ങ് അറിയാൻ പറ്റുമല്ലോ പിള്ളേർക്ക് ഇപ്പൊക്കെ ഭയങ്കര പ
ച്ചാലും അവരൊക്കെ അറിയാം ഇത്ര സമയാണ് ഇത്ര സമയത്തെ വണ്ടി വരുത്തോള്
ആഹ് ഇപ്പഴത്തെ പിള്ളോര് നമ്മടെ പോലൊന്ന് അല്ല ഭയങ്കര ബുദ്ധിയാ നമ്മടെ ഇതും അമ്മമാര് എനിക്ക് തോന്നുന്നു നമ്മുടെ അമ്മമാരോട് നമ്മള് ആഹ് ഏഴ്ണിക്ക് വിളിക്കണം എന്ന് പറഞ്ഞാൽ അവര് ആറ് മണിക്ക് വിളിക്കും നമ്മൾ ആറ് മണിക്ക് എയ്ന്നേക്കും
എഴുന്നേക്കും
ആഹ് പക്ഷെ ഇപ്പഴത്തെ പിള്ള
അല്ലടാ ഏഴ് മണിക്ക് നമ്മുക്ക് പോണോന്നുണ്ടങ്കി നമ്മള് നമ്മള് ഇതായിട്ട് തന്നെ എണീറ്റ് ആ സമ ത്തെ റെഡി റെഡിയായി നീക്കണം ആഹ് ഇവിടെ അങ്ങ് നമ്മളെ മക്കളൊക്കെ സാമട്ട
ഉം അതുങ്ങൾ തന്നെ അലാറം വെക്കുന്ന അതുങ്ങള് അത്ങ്ങള് അതിനു മുമ്പ് എഴുന്നേറ്റ് ഇങ്ങനെ തന്നെ ചെയ്യുന്ന പിള്ളേരാണെ കുഴപ്പം ഇല്ല ഇത് കറക്റ്റ് എഴുന്നേറ്റ് ഇരുന്ന് കഴിഞ്ഞാ നമ്മൾ തന്നെ ഓടെണ്ടെ കറി വെക്കണം കഞ്ഞി ണം അതിന്റെ ഇടയ്ക്ക് ഇതുങ്ങളെ നോക്കണം ചോറ്
ഉം അതാണ് പിന്നെ എത്ര മണിയുമ്പോ വണ്ടി വരും
വണ്ടി ഇവിടെ വരുമ്പോൾ ഒമ്പതേക്കാലൊക്കെ ആകുമ്പം വരും ഇവിടെ അടു ത്ത സ്കൂള് കൊറച്ച് പോയാമതി അപ്പം അവർക്ക് ആ പത്തിനാ ക്ലാസ്സ് തുടങ്ങുന്നത്
ആഹ് അന്നേരം പിന്നെ പിന്നേയും കുഴപ്പല്ല ഇച്ചരിയെങ്കിലും സമയം ഉണ്ട് എൻ എന്റെ മോ എന്റെ മോക്കോക്ക് എട്ടരയാവുമ്പോ വണ്ടി വരും അവനും മോനാ മോനാ അവനിത്തിരി മടിയാ ഈ പറഞ്ഞ കണക്ക് സ്കൂള് തുറക്കുന്നത് അവനിക്ക് വീ ട്ടി ചുമ്മായിരുന്നു ബോറടിച്ചാലും വേണ്ടില്ല പഠിക്കൻ പോണ്ട എന്നുള്ള ചിന്തയുള്ളൂ
അന്നേരം എനിക്ക് തോന്നുന്നു കൊറച്ചൂടി ആമ്പിള്ളേർക്കാന്ന് തോന്നുന്നു മടി പെൺ പിള്ളേർക്ക് പിന്നെ വാചകവാടി ആയത് കൊണ്ടേ അങ്ങ് പൊക്കോളും
ഓ അവളുമാരിക്ക് കൊറെ ഫ്രണ്ട്സുകളെല്ലെ കാണുവല്ലേ
അയ്യോയ്യോ എന്തൊക്കെ കഥയാണോ എന്റെ നമ്മള് കേട്ടിട്ടില്ലാത്തെ ഇപ്പഴേ ലൗവിനെ പ റ്റിയും അയ്യോ എന്തൊക്കെ അറിവുകളാന്നെറിയാവോ
ഭയങ്കര സംശയങ്ങളും ആയിരിക്കും
അയ്യോ ആണോന്നോ ഇവിടത്തെ സംശയങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാ നമ്മള് നമ്മള് തന്നെ ചിന് ച്ചു പോകും പ്പം ഒരുകാ ഒരു പൂച്ചയെ കണ്ടാ അല്ലെങ്കിൽ ഒരു പട്ടിയെ കണ്ടാ അതിന്റെ ചരിത്ര ഒക്കെ നമ്മള് പറഞ്ഞു കൊടുക്കണം ആ അങ്ങനെ ഉണ്ട് അത് അവന് കൊഴപ്പമില്ല കേട്ടോ ആ കൊച്ചിന് കൊഴപ്പമില്ല അവന് അങ്ങനത്തെ ഡൗട്ടൊന്നുമില്ല അവന് കൊറെക്കെ ഈ ഗെയിമുകളെ പറ്റി അങ്ങനത്തെയൊക്കെ കുറച്ചെ ഉള്ളു വല്ല വണ്ടിയൊക്കെ ആഹ് വ വല്ല വണ്ടിയും വാങ്ങിച്ച് കൊടുത്താ പിന്നെ നമ്മുടെ അടു
അതിനത്ത് അതിനകത്ത് അങ്ങനെ കിടന്നോള് അല്ലെങ്കി ഫോണിലൊരു ഗെ കാറിന്റെയോ ബൈക്കിന്റെയോ ഗെയിം ഇട്ടു കൊടുത്ത അതും കൊണ്ട് അങ്ങ് ഇരുന്നോളും ഇപ്പഴത്തെ എന്റെ മോക്ക് ഇപ്പോ ഇൻസ്റ്റോ ഇൻസ്റ്റഗ്രാമി കിടന്ന് വിളയലാ കൊറ രണ്ടൂന്ന് കൂ ട്ട് കാരികള് അവരൊക്കായിട്ടുള്ള ഗ്രൂപ്പുകളും ഫോൺ ചെയ്യലും ചാറ്റ് റ്റ് ചെയ്യലും മേളം
അയ്യോ അതുവല്ല ഇവർക്ക് ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ കൊച്ചി ങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ മെസ്സേജ് ആയിക്കും പിള്ളാര് നമ്മള് ഫുൺ എടുത്തെ സ്റ്റിക്കർ അയച്ച് കൊടുക്ക അപ്പ നമ്മള് ഇങ്ങനെ എന്തേലും ചെയ്തിട്ട് നമ്മള് വരുമ്പോഴത്തേക്കും ഈ സ്റ്റിക്കർ ഒക്കെ അയച് ചിൽസ് റിപ്ലൈ ഒക്കെ തന്ന് ഇട്ടേക്കുന്നു അപ്പൊ ഞാന് ഇ നമ്മളിതിൽ നോക്കും നമ്മള് അയച്ചിട്ടില്ലല്ലോ ഇതിങ്ങള് ഓ പിന്നോ ഇതിങ്ങള് വേറെ ഏതോ ലോകത്ത നമ്മളൊക്കെയാണ് നമുക്ക് എന്ത് പേടിയായിരുന്നു കാണുമ്പോ
അതാണ് നമ്മള് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ത്തെ രീതിയിലുള്ള ഫോണ് ഉപയോഗം ഉണ്ടായിരുന്നു നമുക്കൊക്ക
നമുക്ക് ഫോണേ ഇല്ലായിരുന്നല്ലോ അതാണ് പ്രശ്നം നമ്മടെ നമ്മള് കുഞ്ഞായിരുന്നപ്പോ എനിക്ക് ഒരു ഞാനൊക്കെ ഒരു പത്തിൽ പഠിക്കുമ്പോഴാണ് സത്യത്തി ഫോണേ എറങ്ങിയത്
ആഹ്
പോം അപ്പം പിന്നെ ആ ഒരു ഇതില അങ്ങ് പോയി ഫോൺ നമ്മുടെ ഈ ടച്ച് ഫോൺ ഇറങ്ങിയതെ
ആഹ്ആഹ്തന്നെ തന്നെ ടച്ചുപോണ് എറങ്ങി ആ സമയത്ത് ഇറങ്ങിയെങ്കിലും നമ്മളേലൊക്കെ കിട്ടിയത് കൊറ പിന്നേും കുറേൊക്കെ കഴിഞ്ഞ
അതെ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് നമക്കൊന്ന് കിട്ടിയത് നമ്മളൊന്ന് കണ്ടത്
ആഹ്
പക്ഷെ ഇപ്പോഴത്തെ പിള്ളേര് അങ്ങനാണോ
അയ്യോ അവര്‌ചിപ്പം പിന്നെ എന്റെ എന്റെ പൊടിയോയിക ണ്ടായിരുന്ന് ടാബ് അത് നശിച്ചു പോയി ങ്കിലും അവ ക്കിച്ചിരി നായി കഴിയുമ്പോ നമ്മള് നമ്മൾ തന്നെ വാങ്ങി കൊടുക്കുന്നത് ഗെയിം കളിക്കാനും ഇതി പറഞ്ഞ് വേടിച്ചോട്ത്തഅത് കൊണ്ട് കൊറച്ചു നേരം ഇരിക്കുവല്ലോ വേറെ വലിയ കുരുത്ത കേടിന് എറങ്ങത്തില്ലല്ലേപറഞ്ഞ് അവരതൊക്കെ വെച്ചല്ലേ കളി ഇന്ന് താ അവര് ആൻഡ്രോയിഡ് ഫോണുകള അവളടെ കഴിപ്പാട്ടംഅവരെക്കെ
ഉം അവർക്ക് പിന്നെ ഈ ഈ ഫോണ് നെറ്റൊക്കെ തീർന്ന് പോയി കഴിഞ്ഞാ പിള്ളേർക്കറിയാം നെറ്റ് തീർന്നു അത് പറയാന് നമ്മളെ നമ്മളത് പഠിച്ചു വന്ന തന്നെ എത്ര നാള് കഴിഞ്ഞിട്ടാ പക്ഷെ അതുങ്ങൾക്ക് അത് പെട്ടെന്ന് പഠിക്കാനും പത്തെ പിള്ളേർക്ക് ഒരു പ്രത്യാ
ആഹ് ഒന്നു ലേലു എനിക്കും നമ്മളൊക്കെ മാരേജഒക്കെ കഴിഞ്ഞിട്ടാന്ന് തോന്നും കൂടുതലും ഫോണ് ഉപയോഗം തൊടങ്ങിയതും
ഉം അതെ അതെ പിന്നെയിം പിള്ളേർക്കാണെങ്കിലേ ഇപ്പഴാണ് ഹോംവർക്ക്ക്കൊക്കെ കൊടുത്ത് ട്ടാല് സ്കൂളിന്ന് കൊടുത്തുവിട്ടാ കറക്റ്റ് റ്റായിട്ട് എടുത്ത് വെച്ച് ചെയ്യാനും നമ്മള് പുറകെ നടക്കണ്ട പാണ്ടെനിക്ക് തോന്നുന്നു ആഹ് പണ്ടേനിക്ക് തോന്നുന്നു എൻ്റെ ബ്രദറിനെക്കെയാണെങ്കിലും നമ്മള് അവര് കളിക്കാൻ പോയിട്ട് വരുമ്പോ തല്ലിയാണ് പേരെ കേയറ്റുന്നത് പോയിര്ന്ന് ചെയ്യടാ
ഹതെ അതന്നന്നെ അല്ല നമ്മുക്ക് ഭയങ്കര പാടുവായിരുന്നു എങ്ങനെ എവിടന്ന് നോക്കി എഴുതും എങ്ങനെ എഴുതും എന്നുള്ള ടെൻഷനും വേപ്രാളം അല്ലേ ഇപ്പഴത്തെ മകക്ക്ന്തായാലും അ അങ്ങനെയൊന്നുംല്ല പഠിക്കാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും ഫോണി നോക്കി ക്യാ അവർക്ക് എല്ലാം ഇങ്ങ് കിട്ടും
ആ അതു അല്ല ഇപ്പം എല്ലാത്തിനും വിടുന്ന കൊണ്ടേ ഡാൻസിന് ഒരു വയസാവു പഹ് ഡാൻസിന് പോണം അവർക്ക് അത് ബുദ്ധിമുട്ട് ട്ടുല്ല ഡാൻസിന് പോണം പിന്നെ വേറെ വേറെ പ ഒത്തിരി പഠിപ്പിക്കാൻ വിടുന്നുണ്ട് അതിനെല്ലാം പോയി എല്ലാം പഠിക്കും അപ്പം ഇതെല്ലാം ഇങ്ങനെ ഓർത്തിരിക്കുന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ തന്നെ വിചാരിച്ചായിരുന്നു അങ്ങ് നിർത്തിയേക്കെ എല്ലാത്തിനും കൂടെ വിടണ്ട ഇപ്പൊ എല്ലാം കൂടെ ബുദ്ധിമുട്ടായില്ലെ സ്കൂളും തുറന്നില്ലേ പക്ഷെ അവർക്കത് പോയേ പറ്റത്തുള്ള്
അവരിക്ക് പോണോ അല്ലേ ഡാൻസിന് വിടുന്നുണ്ടാ
ആഹ്ഉണ്ട് ഉണ്ട് അവക്ക് ഭയങ്കര അങ്ങനെ ഡാൻസലിക്കാൻ ഭയങ്കര ഇഷ്ടവാ
ആഹ് ആഹ് ആഹ്
അപ്പം ആ അന്നേരം പിന്നെ നമ്മളായിട്ട് ആഹ പോട്ടന്ന ആഹ
താല്പര്യം ഉണ്ടെങ്കി അവർക്ക് ഭയങ്കര ത കുഴപ്പ ഇില്ല അവരങ്ങ് പോയി അങ്ങ് ചെയ്തോളൂ സമയം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പൊയ്ക്കോളും
ആഹ് നമ്മള് നമ്മള് വിട്ടില്ലേ പിന്നെ ആരും വിടാനാ
പിന്നെല്ലാതാ
ആഹ നമ്മള് അവർക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നു
ആഹ താല്പര്യംണ്ടല്ലോ കൊ കൊച്ചിനും താല്പര്യമുണ്ട് ആഹ്
അതേ ഈ കൂട്ടുകാരികളുണ്ട് അത് കൂട്ടുകാരികൾ എന്ന് പറയുമ്പോൾ കൊച്ചു പിള്ളോര അതുങ്ങളിങ്ങനെ പോണുണ്ട് - ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇവക്ക് അയ്യോ ഞാനും ഡാൻസ് കളിക്കുവല്ലോ എന്നെ എന്നാ വിടാത്തെ എന്ന് പറഞ്ഞു പോകും പിന്നെ നമ്മള് അവര് പൊക്കോളുവല്ലോ ഒരുമിച്ച്
ആഹ് പോവുവെങ്കി പിന്നെ നമുക്ക് വിഷമമില്ല അല്ലേ ഉം അന്നെരം-
പ്രശ്നം എന്താന്ന് വെച്ചാ ഒരു ശനി ഞായറും ആയിരിക്കും കിട്ടുന്നത് അപ്പം ശനിയാഴ്ച- ഫുള്ള് ക്ലാസ് വരുന്നുണ്ട് ഓരോന്ന് പഠിപ്പിക്കാൻ വിടുന്നത് പിന്നെ ഞായറാഴ്ച ഡാൻസ് അങ്ങനെ നമ്മളും വിചാരിക്കും അയ്യോ കൊണ്ട് പിന്നെ തിങ്കള് തൊട്ട്-
മറ്റേ പഠിത്തത്തില് ശ്രദ്ധ കൊറയുവോന്നുള്ള ഒരു സംശയവ
ആഹ് പിന്നെ കുഞ്ഞുങ്ങളായതു കൊണ്ട് അത്രയും കൊഴപ്പവില്ല ഇച്ചിരുടെ വലുതായിട്ടൊക്കെ- ഇതാക്കാന്ന് വിചാരിച്ചു പിന്നെ അവർക്ക്- പിന്നെ നമ്മള് പഠിപ്പിച്ചില്ലന്ന് പറയല്ല് ഇച്ചിരി വലുതായ അറിവൊക്കെ ആയി കഴിയുമ്പോഴേ ചോദിക്കരുത് ഞാൻ അന്ന് പറഞ്ഞതല്ലേ ഇപ്പഴത്തെ പിള്ളേ-
കോമ്പറ്റീഷനെല്ലാം പങ്കെടുക്കുവോ
ആഹ് ഇങ്ങനെ സ്കൂളിലെ പരിപാടി ഓക്കെ ഒന്നാം ക്ലാസ്സിലായതേ ഉള്ളല്ലോ ആ ഒരു ഇതിലുള്ള ഇതിലൊക്കെ പങ്കെടുക്കും
ഉം ഉം ഉം പൊറമേ ഒന്നും അങ്ങനെ പോയി തൊടങ്ങിയിട്ടില്ലയില്ലേ തൊടങ്ങാന് ആയില്ലല്ലോയില്ലേ
ഇല്ലില്ല ആഹ് അ അപ്പോ- പൊറമെ പോയി തൊടങ്ങാറായില്ല അല്ലാതെ ആഹ് ക്ലാസിക്കല്
ആഹ് അന്നേരം അതിനൊക്കെ ഓരോ സ്റ്റെപ്പും ഒരു ആറ് ഏഴ് ആറ് വയസാ ആഹ് ഏഴു വയസായോ ആഹ് അന്നേരം ഇനിയിപ്പം- ആഹ് അതൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അരമണ്ഡലവും-
ആഹ് ഇവിടെ വന്ന് കാണിക്കുന്നതാണ് നമ്മുക്കറിയത്തില്ലൂ
അതൊക്കെ കാണിക്കുമ്പോ രസമായിരിക്കുംയില്ലേ എ ഇ കളി ആഹ
അല്ലേലും പെൺപിള്ളേർക്ക രസണല്ലോ മുടിയൊക്കെ കെട്ടി വച്ച് കാണിക്കുന്നത് കാണുമ്പോ നമുക്ക്‌ ഇങ്ങനെ തോന്നും പക്ഷെ- ഓള് വാ തൊറക്കരുത് വാ തൊറന്ന് കഴിഞ്ഞാ പിന്നെ കഥയാ
ആഹ് അതും നല്ലതാ സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യവും നമ്മളെ അടുത്ത് വന്ന് പറയുമ്പം- ആ ശീലം അങ്ങ് തുടർന്ന് തുടർന്ന് വലുതായാലും ആ ഒരുരിത് കാണുമല്ലോ നമ്മള് കേക്കണം ആഹ്
അത് ഇങ്ങനെ നമ്മളെ എന്തേലും ചെയ്തൊണ്ടിരിക്കുകയാണെങ്കിലോ ഇവിടെ വന്ന് നിന്ന് അതിന്റെ കഥ പറഞ്ഞ് പറഞ്ഞേ നമ്മള് മറന്നു പോകും
ആഹ് അല്ലേലും പെൺ കൊച്ചുങ്ങൾക്ക് ഭയങ്കര വർത്താനം ആരിക്കും
ആഹ് പെകൊച്ചുങ്ങൾക്ക് അങ്ങനെ ആ കൊച്ചു അതിനും കൂടെ മിണ്ടത്തില്ല അവന് - എന്തേലും എടുത്തോണ്ട് പോയാ പോലും അവൻ അലയ്ക്കത്തില്ല അങ്ങനെ ആ പക്ഷെ അവള് അത് ആഹ് ആണ്
ഉം
അവൻ മൂന്നില ഉം അന്ന് പിന്നെ അങ്ങനെ ഒരുരിതിലങ്ങ് നടന്നോളും
ആഹ് അത് രണ്ടു പേരും രണ്ട് രീതിയില്-
ആഹ് അതെ അതെ ഇവിടാണ് കില്ലാടി
ഉം
എൻ്റെ എളയാളും കില്ലാടിയാ മൂത്താളും കില്ലാടിയാ മൂന്നു പേരുയുണ്ട് നടുക്കത്തെ ആള് സൈലന്റ് ആ അവൻ- ആവാ അവ ൻ ഈ പറഞ്ഞേനൊക്കെ എന്തെങ്കിലും ഇച്ചിരി കളിക്കാനോ എന്തെങ്കിലൊക്കെ ഫോണൊക്കെ കൊടുത്താൽ. എങ്കിലും അതും മൊന്നും ഒരുപാട് നേരം നോക്
അതെ ഞാനിപ്പങ്ങോട്ട് വിളിക്കാവെ. പത്ത് മിനിറ്റ് ആഹ്.